ആ എത്താ വർത്താനം
എന്താ നല്ലതന്നെ പ്രത്യേകിച്ചൊന്നുല്ല എന്താ വാർത്തനൊക്കെ?
സുഖം തന്നെ അങ്ങനെ പോവ്ണ്ട്.
ഏഹ് ന്ന് ശരി
ഒന്നുല്ല ഇവിടെ ഇങ്ങനെ കേടക്കാണ് എനീച്ച് ചായൊക്കെ ഉണ്ടാക്ക കണം ഇന്ന്പ്പൊ ഒര് ഉച്ചക്ക് കല്യാണം ഉണ്ടായി ആഹ് ആഹ് ആഹ് കല്യാണം ഉണ്ടായിനി പക്ഷെ ഞാൻ പോയിട്ടില്ല വാ ഇവടെ ഇള്ളോൽ എല്ലാരും പോയത് ഉമ്മാന്റെ കസിന്റെ ഒരു കല്യാണെനു.
ഏഹ് അത് ശരി ആഹ് ആഹ്.
നിങ്ങളെ അനി പോയിണ്ടാവില്ല അല്ലേ?
ഏഹ് ഞാൻ പോയിട്ടില്ല ഇന്നലിം ഇപ്പൊ ഈ ഒരാഴ്ചായിട്ട് എന്നും പരിപാടിന്നെയ ഇ പ്പ പിന്നെ ഇന്ന് പോയില്ല എന്നും രാ ആഹ് വല്യോനും പോയിനീ അങ്ങനെ എല്ലാരും പോയിനി ഞാനും ചെറിയോനും മാ ത്രെ പോവാത്തൊള്ളൂ.
ഏഹ്
അത് കൊറച്ച് അവിടെയാണ് കൊറച്ച് വിട്ട് ഓഡിറ്റോറിയത്തിൽ ആ അറവെങ്കര ആ ഓഡിറ്റോറിയത്തിലാണ് അപ്പൊ പിന്നെ പോയിട്ടില്ല.
ഏഹ് അത് ശരി എന്തെന്നിട്ട് ഇപ്പൊ
മഴക്കെ ഇണ്ടോ ഇന്ന്?
ഇല്ല ഇന്ന് ഇപ്പോ മഴക്ക് മഴ ഇല്ല ഇന്ന് ഫുള്ള് കുറച്ചൊക്കെ ഒരു വെയിലിണ്ട്. എന്നാലും മൂടിങ്ങ നിക്കും പെയ്യും പെയ്യും കരുതിങ്ങ നിക്കും. കൊറേ രണ്ട് മൂന്ന് അയല് ഡ്രെസ്സെയ്നി.
ഉം ഇപ്പം രണ്ടും മൂന്ന് ദിവസം അടുപ്പിച്ച് മഴായിട്ട് ഇവിടെ തോട്ടിലൊക്കെ വെള്ളം കേയറിക്ക്ണു. തോടൊക്കെ നിറയാനയിക്കണു നല്ല ഒഴക്ക്ണ്ട്. ഇപ്പൊ അതുകൊണ്ട് ഇന്നൊരു വെയിലറച്ചാ പിന്നെ അതുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് കൊറച്ച് തായും.
ആഹ് മറ്റേത് ഇന്നലത്തൊക്കെത് ഇന്നലും മിഞ്ഞാനത്തത് കണ്ടപ്പോ വിരിച്ചു ഞാന് നമുക്ക് സ്കൂൾ ലീവ് ലീവെക്കാരം കര്തി ഞാന് അതിനുമാത്രം മഴ.
നല്ല മഴ ഒരു വെയില് ഇല്ലാത്തൊരു മഴയാണല്ലോ?
ചോർച്ചല്ലാത്തെ പെയിണ് എന്താ ഇങ്ങനെ സ്കൂൾക്ക് മീറ്റിങ്ങിന് പോയപ്പെ നടന്ന് ഇങ്ങനെ പോവെനി അപ്പണ്ട് തോടൊക്കെ റബ്ബേ എന്താണ്? ഒഴ്ക എന്താ ശക്തി ഒഴ്ക്ക്.
ആഹ് പേടിയാണ് ഞമ്മള് ചെറിയ മക്കളൊക്കെ ഒന്ന് പാളിയോക്കി അയ്ക്ക് വീണാ പോക്വേ
ൾക്ക് പോണ വയ്യ് ആണാണും അത് ഭയങ്കര വൾ വഴുത് വ ഇതുണ്ട് ഉച്ചൊക്കെ പിടിച്ചിട്ട് വഴക്കണ്ട് കടന്നിട്ട് ഞങ്ങളെന്നെ വ വെല്ല വെല്ല പോയത് അപ്പൊ ഞങ്ങള് സ്കൂളിട്ട് വര്ണ മക്കൾണ്ടല്ലോ? തോടും ഇങ്ങ ഇങ്ങേ സൈഡില് നേരെ തോട്ട്ക്ക. കാല് തെറ്റിയാ തോട്ട് തോട്ടക്കാണ്.
ആണ്ല്ലേ?
ഉം ഭയങ്കരം ഈ മക്കളക്കെ സ്കൂള് ആ ആ രണ്ട് വയിണ്ട് ചെല കുട്ടികളക്കെ അയിലാണ് വരലൊലൊ
ഏ റോഡ് മെയി റോഡ് അങ്ങെനെ മെയി റോഡില്ലെല്ലാ സ്
കുർക്കു വഴി ഇണ്ടാവുലെ മേയ് റോട്ടുമ്പേന്ന് സ്കൂക്കൊരു കുറുക്കു വയിയൊക്കെ വന്ന് നേരെ റോഡുണ്ട്
ആഹ് ണ്ട്ല്ലേ കൊറെ പോവ്ണ്ടി വരൂല്ലേ കുർക്കുവയി
ആ ആ ആ
ഞമ്മക്കു ഇവ്ട തോട് തന്നേണ് സ്കൂൾക്ക് പോകണ അവിടെ തോടുണ്ട് പക്ഷെ റോട്ട്കൂടെ ആയോണ്ട് പിന്നെ അത്ര വലിയൊരു
ആഹ് ശെരി ആഹ് ബുദ്ധിമുട്ട് ആ ഇവൽക്കുബിനെ ആ നേരെ റോട്ടുകൂടെ സ്കൂൾ വണ്ടി ഏയ്തോണ്ട് ഇത് കുറുക്കു വഴിയാണ്
ആ ന്നാലും കുർക്കുവയിലൂടൊക്കെ പോണ്
കാണാതൊക്കെ പോരുമ്പളേ പേടിയണേ ഉം എന്താ എന്താ ശക്തിയുള്ള ഒയ്ക്കണേ ഒന്ന് ചേറങ്ങനെ ഒരു തമാശക്ക് കാല് ഇടണ്ട്
ആ അതെ ഓർക്കൊരു പൂതിയാണല്ലോ വെള്ള കാണുമ്പോരു അമ്മുക്ക് എറങ്ങ്ണം കാല് കയികണം അങ്ങനൊക്കെ ഒരു ബൂതിയല്ലേ
അയിനറിയില്ലല്ലോ ക്കിപ്പൊ എന്താങ്ങെനെ സംഭവിക്ക്
ആഹ് ചെലപ്പ് പ്പ ഞമ്മള് എറങ്ങുമ്പോ അത് കാല് കഴിക്കാ പോകാ മ്മള് വീണാ പിന്നെ നല്ല ഒയുക്കൊണ മ്മള് പോകുകയും പിന്നെ പ്പ ആ വെള്ളല്ലേ ആർക്ക് രക്ഷിക്കാനും കഴിയൂലല്ലോ
ഉം പേടിയാണ്
ക്ക പേടിയാണ് മക്കളെ വറത്തികെറക്കുമ്പോളൊക്കെ പേട്
ഉം
മ് ഇവിടെന്നെ തോട് ഓടിച്ചോറിയത്തിന്റെറെ അടുത്തൊക്കെ തോടാണ് പള്ളിന്റെ ഓടിച്ചൊറിയത്തിന്റെ അടുത്തൊക്കെ തോടും
ഉം മക്കള ഈ വെയ്കുന്നേരണ്ടേയ് വെയ്കുന്നേരണ്ട് ചങ്ങായിമ പറഞ്ഞത് കേക്കാതെ പോകും
ഉം ഉം ഉം
എന്താ കളിക്കാൻ പോട്ടെന്ന്ക്കാണ്ടേ കളിക്കാൻന്നെച്ച നമ്മള് വിടൂം ചെയ്യും
ഓൾക്കൊരു സൈക്കിളുണ്ടെങ്കിലേ അത് പിന്നെ താത്തെടുത്തുണ്ടാവൂല
ഓ ഓല് പോണത് വേറെ സല്ത്ക്കേക്കാരേ
ആ അതെ ഞമ്മള് വിചാര്ച്ചു ഇവിടെ മേലെ കളിക്കുണ്ട്ന്ന്
ആ പക്ഷെ ഓല് മ്ന്താണ് വേറെ എന്തെങ്കിലും തമാശക്ക് ഇതാക്കാനും വാണ്ടി വെറ്തെ വെള്ളത്ത് കൈയിടാൻ അറങ്ങേ എന്തേലൊക് ക്കെ ചെയ്യുമ്പഴാണ് ഓരോ അപകടങ്ങള് പ്പൊ ഈ സമയത്തന്നേണ് അപകടങ്ങളല്ലോ ഉണ്ടാവാ
ആ അതെ ഏതാലും ആ മക് ക്കളൊക്കെ കേകട്ടെന്നെ അല്ല ഇന്ന്പ്പ നല്ലരു വെയിലിള്ളോണ്ട് വെള്ള കെ പൊന്തിയെടുത്ത് താ കുറച്ചൊക്കെ ഒന്ന് താന്നിട്ടുണ്ടാവും
ആ അന്നിപ്പോ കൊറച്ച ന്നിപ്പ രാവിലെമുതല് പ് ഇതുവരെ പെയ്തിട്ടില്ല
ഉം ഞമ്മളെവിടെത്തന്നെ ഉള്ളൂ അമ്മുക്കൊരു വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത വേറൊരുത്ര സ്ഥലത് ത്തണ വെള്ളത്തില് വീടും ഒക്കെ ആയിരിക്കണ്
ഊം എത്രോണ്ട് അമ്മക്കിപ്പ ഞമ്മക്ക് വല്ല ഇതില്ലറ്റ്ല്ലേ
ആഹ് അതെ ഓരോരുത്തരു വെള്ളത്തിന്റെടുത്ത് വേറെ താമസിക്കാ അങ്ങനൊക്കെ ചെയ്യണ്ടല്ലോ
മ്മേ കടൽ തീരത്തായാലും എല്ലോട്ത്തും അമ്മള് താമസിക്ക്ണ പോലെണ്ടല്ലോ അവിടെ മ ക്കളു ആയാലുമൊക്കെ ചെറിയ ചെറിയ മക്കൊളും കാര്യോം
ഉം ചെറിയ മക്കളും കാര്യങ്ങളും ഒരു വീടാകുമ്പോ അമ്മക്ക് എന്തെല്ലാം സാധനങ്ങള് ഇണ്ടാവും അതൊന്നും നമുക്കരു പെട്ടെന്ന് മാറ്റിയാൻ പറ്റൂലല്ലോ
ഉം ഉം ഉം എന്താ പിന്നെ ഇന്നട്ട് ചായക്ക് എന്താ കടിക്കായോ?
ഇല്ല കടി ആയിട്ടില്ല ഇവിടെങ്ങനെ കേട്ക്കാണ് എനി ക്കണം ഉം ഇന്ന് മക്കളൊക്കെ ഒറങ്ങ എനീച്ചില്ലേ?
ആഹ് ഒലെക്കെ എണീറ്റ് ഇപ്പൊ കളിക്കാൻ വേണ്ടി ഓരുട്ടര് പോർത്തറങ്ങി ഓരുട്ടര് ഇവിടെ ഇ റൂമില്ണ്ട് നിക്ണ്
ഇന്ന് വെയിലായപ്പോ പിന്നെ മിറ്റത്ത്ക്ക് ഇറങ്ങാനൊരു
ആഹ് ആഹ് മറ്റേത് വൈകുന്നേരം സ്കൂൾട്ടന്ന ഒരു സമയം ഇണ്ടല്ണ്ടോ ഓൽക്ക്
ആഹ് എഴ്ത്ത് വായന അത് ഇത് പിന്നെ മഴന്നൊക്കെ ആകുമ്പോ
പിന്നെ
കൊർചേരക്കെ കുട്ടികള് പോർത്ത് കളിക്കണം അപളാ ഓൽക്കും തന്നെ
ഇത് ണ്ടാവുള്ളൂ
കളിക്കാനും ചങ്ങയ്ന്മാരൊക്കെണ്ട് കുട്ടി
ഏഹ് ആഹ് കൊഴപ്പല്ല ഇവിടെ എണ് പെൺകുട്ട്യാളാണ് ഓന് ആൺകുട്ടിയായിന്ന് എന്നാലും ഓലെ കൂടെക്കെ കളിക്കും എന്തേലൊക്കെ റോട്ട് കൂടെ റോട്ടുമ്മ കൂടെ ഓടിക്കൊണ്ടും അങ്ങനെ ക്കെ ഇങ്ങനെ അതിന് സമയം കിട്ടലില്ല പൊതുവേ സമയെന്നും വൈകുന്നേരായ മഴെക്കാരം പിന്നെ വേം എഴ്ത്ത്, വായനാ, മദ്രസ, സ്കൂള്, ആയ്ക്കോണ്ടേ സമയം പൊതുവെ കിട്ടലില്ല വേഗം വേഗം എഴ്ത്തും എഴുത്ത് കഴിപ്പിക്കലാണ് രാത്രി എന്നാ രണ്ട് രണ്ടു ഭാഗത്ത്ത്തും പഠിച്ചാ മതി പർഞണ്ടേ
ആഹ് അതെ രണ്ട് എന്നും ഇണ്ടാവൂലേ എഴ്താന്
ആഹ് അതികിസും ചേൽതൊക്കെ സ്കൂൾ ന്നന്നെ എഴുതി വെരും അല്ലാത്ത ദിവസം സമയം കിട്ടില്ല പർഞ്ഞാണ്ടെ ഉം
എയ്ത്ത് സ്കൂൾന്ന് കഴിഞ്ഞാ നമ്മക്ക് സമാധാനാണ് വായ്പിച്ചാ മത് എഴുത്തും വായനൊക്കെ പാടെ വേഗം നീച് ഒർങ്ങും വാണം വേഗം നീ എണീ കും വാണം
ഇഞ്പ്പോ ഉച്ചക്ക് ഒറങ്ങാതീസായതോണ്ട് ന്നെ ഇപ്പ നേരത്തെ ഒറങ്ങും ര അങ്ങനെണ് അപ്പം സ്കൾട്ടെന്ന് രാവിലെ മദ്റസക്ക് എണിക്ണ ക്ഷീണേ
ആഹ് എണീക്കാ തോന്നുല പിന്നെ മഴല്ലേ
ആഹ് ആഹ് ആഹ്
അപ്പ ഒരു മടിയ്ക്കാരം അല്ലേ ഇന്നെന്താ ഫുഡ് സ്പെഷ്യല് എന്തെങ്കിലും ഉണ്ടോ?
ഇല്ലേ ഇന്ന് പ്രത്യേകിച്ചൊന്നുല്ല ഇന്നലെ കല്യാണം ഇണ്ടായിനി അപ്പൊ പിന്നെ
ആഹ് എന്നെ ഒരു ദിവസം മ ഒരു നേരം ഫുഡ് കഴിച്ചാ പിന്നെ നമ്മക്ക് പിറ്റേന്ന് നേരം ക്ക് മതിപ്പാണല്ലോ ലെ
കല്യാണം ഇണ്ടാ ആഹ് ഞാം അങ്ങനെ എത്തും ണ്ടാക്കിട്ടൊന്നു സ്പെഷ്യലായിട്ടൊന്നൊന്നും ഇണ്ടാക്കിയില്ല
ഏഹ് വൈകുന്നേരം ചായക്കടി ഇണ്ടോ?
വൈകുന്നേരം ചായക്ക് കടി അങ്ങനെ ഇണ്ടാക്കലോന്നുല്ല ഇങ്ങനെ വാങ്ങലാണ് പൊതുവേ ഇവടെ ആരേം വെരെ ഇഞ് എന്തേലും താവെ എന്തയാലും
ആഹ്
ഞങ്ങളങ്ങനെ ഇണ്ടാക്കലില്ല പൊ പൊതുവേ
ഞങ്ങള് വാങ്ങലില്ല ഞങ്ങള് ഫുള്ള് ഇണ്ടാക്കലാണ്
ഏഹ് ഞങ്ങളങ്ങനെ ഇണ്ട ഇണ്ടാക്കലില്ല അതിനുമാണം സാധനം ആളും തപ്പിരിക്ക അപ്പൊ പിന്നെ വേം ആരെക്കോണ്ടെങ്കിലും ആരെങ്കിലും വെരണ്ട് എന്തേലും സ്പെഷ്യൽ എന്തേലും പറിമ്പോ വേം പോയി കടയില് അങ്ങനെ വാങ്ങല
സാധനത്തിന് സാധനങ്ങള് ഉണ്ടാവും ചെയ്യും വേഗം കിട്ടും ചെയ്യും
ആഹ് ആഹ് ഞങ്ങക്ക് സാനം കിട്ടാൻ കൊറച്ച് ബുദ്ധിമുട്ടാ തപ്പ ആൾക്ക ആഹ് ആഹ് ആളെ തപ്പണേയ് എ എല്ലാത്തിനും
ഉം പ്പോ സാധനങ്ങൾക്കൊക്കെ നല്ല വെലെണ്
ആഹ് പ്പൊ ഈ മഴയും കൂടി ആയട്ടെ ഭയങ്കര ഉം എല്ലത്തീനും നല്ല വെലിം ഏറെണ്
ഉം ഉം ഉം ഇനി അങ്ങോട്ട് എല്ലാത്തിനും വിലനക്ക ഇതുവരെ ഗ്യാസ് ഇല്ലാതെ അങ്ങനെ ഇപ്പൊ ഗ്യാസൊക്കെ കിട്ടല് തൊടങ്ങി
ആഹ് ഇപ്പ അയിന്റെ ബുദ്ധിമുട്ടൊക്കെ തീർന്നല്ലേ
ആഹ് തീർന്നു പ്പോ ഒരു മാസം കൊണ്ട് കിട്ട് ണ്ട്
ആഹ് ഗിർ ഗ്യാസിന്റെ ഒരു പ്ര പ്രശ്നൊന്നും ഇല്ല തോന്നണ്ട്
ആഹ് ഇല്ല ഇല്ല മറ്റേ രണ്ട് രണ്ടര മാസം മ്മളങ്ങാട്ട് ഗതികെട്ടിനു നമ്മക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പളേ ക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് അടുപ്പത്ത് കത്തിക്കാനും അങ്ങട്ട് നേരം ഉണ്ടാവൂല്ല ഒന്നായിട്ട് ഒന്നായി അങ്ങനെ അവണ്ടെ അടുപ്പ്
പിന്നെ രണ്ടും രണ്ടും മൂ നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു കുറ്റി അങ്ങനെക്കെങ്ങട്ട് ആയപോത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിന്
ഉം ഉം ഉം ഉം ഗ്യാസില്ലഞ്ഞാ ബുദ്ധിമുട്ടെനെണ്
ഉം പിന്നെ ഈ മഴക്കാലത്ത് അങ്ങനെ വെറക് കിട്ടൂലല്ലോ
ആഹ് വിറക് കിട്ടൂല ആഹ് ആഹ്
ന്നങ്ങൂലല്ലോ പച്ചയക്കാരം രാവില ത് മദ്രസക്ക് പോമ്പോത്തിന് ചായയും കടി ണ്ടാക്കണങ്കില് ഒര്ക്കണ്ടേ
ആഹ് ആഹ്
അടുപ്പ് കത്തിച്ച് ആവൂല കടി ആയാലും കറിയൊക്കെ വാണാണുംബടെ
ആഹ് അതെ ഉം വേറൊന്തൊക്കെ പിന്നെ
വേറെന്താ പ്രതേച്ചോന്നുല്ല
വേറെ പ്രത്യേയ്ച്ചോത്തുല്ലല്ലോ
ഏഹ് എ പ്രതേച് ഒന്നുല്ല ഉം എന്ന ശരി ന്നാല്
അഹ് ആയിക്കോട്ടെ ന്ന പിന്നെ വിളിക്കൊണ്ട് ആഹ ഓക്കേ ഓക്കേ